ആഹ് ആഹ് കേക് ക്കുന്നുണ്ടോ? ആഹ്
ഫുഡ്ഡയ്ക്കലൊക്കെ കയിഞ്ഞോ?
ഇല്ലില്ല കഴിച്ചോണ്ടിരിക്കുവാര്ന്ന്. കുഞ്ഞിനും കൊടുത്തോണ്ടിരിക്കുവാര്ന്ന്. ഒരാളപ്പോ ഒറങ്ങി. ങ്ഹ് അയാളെ അങ്ങനെ കെടത്തി. അയിനെടക്ക്‌
അയ്ശരി ആഹ് എത്ര ആളാ?
എന്താരുന്ന്?
എത്ര മക്കളാന്ന് ചോയ്ക്ക
രണ്ട് പേര്
ആ എത്രായി?
ആ അവരിപ്പോ സ്കൂളില് പോകാൻ തുടങ്ങിയേ ഒള്ളു
ആഹ് എൽ കെ ജിയാ
ആ ഒരാള് എൽ കെ ജി. ഒരാള് അംഗനവാടി. അവടെയോ?
ഉം. ചെറുതിനെ ഇപ്പോ ഒറക്കിക്കാണ്ട് ഇരിക്ക. ഓ
ചെ കുഞ്ഞ്യേ കൊച്ച് ഒണ്ടോ?
ആഹ് രണ്ടര വയസ്സ്. അവനെപ്പോ ഒറക്കിക്കടുത്തിക്കാണ്ട് ഫോണ് എടുത്തതാ. മറ്റേ സംസാരിക്കാനൊന്നും സം ങ്ഹും അല്ലാതെ സംസാരിക്കാനൊന്നും സമ്മയിക്കൂല്ലേ
ആഹ് ഞാനിവിടെ വെച്ച പടമ്പകള പഠിക്കായിരുന്നരിക്കായിരന്നേരം
ആഹ് ആഹ് ഇപ്പോ ഇഹ് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞാണ്ട് ആഹ് പിന്നെ ആഹ് വർക്ക് കിട്ടിയാണ്ട് ഇത് ഇഹ് ആയിക്കിയതാ മറ്റേ ഇത് ആൺകുട്ടികളാ രണ്ടും?
ഇല്ലില്ല ഒരു പെണ്ണും ഒരാണും എല്ലാർക്കും ആഹ് മൂത്തയാള് പെണ്ണ് രണ്ടാമത്തെയാൾ ആൺകുട്ടി. എല്ലാർക്കും വയ്യാതോക്കേ ഇരിക്കുവാർന്ന്. ഞാൻ ഇന്ന സ്റ്റാർട്ട് ചെയ്തത് ഇതൊക്കെ.
ആണോ ആയ്ശരി ങ്ഹും പിന്നെ ആഹ് ആഹ് ങ്‌ഹ് ദ്ന് മഴണ്ടോ?
ഉം ഇന്നിപ്പോ കൊഴപ്പവില്ല ഇന്നലെയൊക്കെ ഏഹ് എടക്കെടക്ക് മഴയായിരുന്നു. എന്നാലും വെയിലങ്ങനെ കാര്യായിട്ടില്ല എടക്ക് തെളിയും എടക്ക് മങ്ങും അങ്ങനെ നിക്കുന്നു.
ഉം ആഹ് ഇവടേംന്ന് അങ്ങനെ മഴ ഇല്ല. വെയില് കുറച്ചൊര് വെയിലിട്ടിന്നാലും ഞാൻ അപ്പയേക്കും ബെഡ്ഷീറ്റ് ഒക്ക ഒന്നലക്കിയേ. എന്താ ഭാഗ്യത്തിന് ഒണങ്ങി കി ട്ടി
ആഹ് അതേ ബെഡ്ഷീറ്റ് ഒക്കെ പിന്നേം ഒണങ്ങി കിട്ടും. ഉം. ഷൂ അതും ഇതൊ ക്കെ നനഞ്ഞാലാണ് ഒണങ്ങാൻ പാട് കട്ടിയള്ളയൊക്കെ
ആഹ്
പിന്ന പിള്ളേര് മൂത്രം ഒഴിച്ചാ പിന്നെ ഒന്നും പറയണ്ട. ഒന്നും ചെയ്യാനില്ല.
അവിടെ പിന്നെ കുഞ്ഞ് മുൂത്രയ്ക്കാൻ ഉണ്ടാകുമ്പോ അപ്പൊ രാത്രി മാത്രമേ ഞാൻ സ്നാഗ്ഗി ട്ടോടുക്കും പിന്നെ പകലൊക്കെ പിന്നെ മൂത്രക്ക ഉണ്ടകുമ്പോ ബാത്റൂമിൽ പോയി മൂത്രക്കും
ആഹ പകല് അങ്ങനെ ചെയ്യും പക്ഷെ പക്ഷെ മഴയൊക്കെണെങ്കി പേരക്കകത്ത് തന്നെയ ആയിരിക്കും വെക്കത്
ഇത്ര മൂത്രമായിക്കാ ഉണ്ടെങ്കിലും അവൻ തന്നെ ഇനിപ്പ നമ്മള് പുറത്തൊക്കെ നിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തുന്ന് തന്നെ മൂത്രേക്കും മുത്രക്കാൻ തന്നെ ആകുമ്പോ അപ്പ പറയും അത് എന്തോ ഭാഗ്യാണ് മ പറയാതെ അവര് നിക്കുന്ന ന്നോ ടുത്താണ് കാര്യം സാധി ക്കുമല്ലോ അങ്ങനെ ഒരു ഇല്ല അതിനൊരു ഭാഗ്യം
മഴ നിന്ന് പെയ്യുവാണെങ്കിൽ പെരക്കക ത്ത് തന്നാ യിയിരിക്കും അല്ലെങ്കിൽ
ആഹ ആ് അത് തണുപ്പാകുമ്പോ അവരറിയാതെ പോവും
ആഹ അത്ര തണുപ്പായോണ്ട മൂത്തയാളാണെങ്കിലും ഇപ്പ രണ്ടു പേരും അത്ര പിടിവി ട്ടാലേ പോവുള്ളു പെര രക്കകത്ത്
ആഹ ആഹ
പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല ഹസ്ബന്റ് ഇവിടെയു ണ്ട് നാട്ടിലുണ്ട്
ആഹ വേറെ എന്തെ ങ്കിലും ജോലി ഉണ്ടോ അതെ ഈ ഓൺലൈൻ വർക്കുകള് മാത്രോ
ആ എനിക്ക് ഓൺലൈൻ വർക്ക് മാത്രേള്ളൂ വേറെ ജോലിക്കൊന്നും പോവാൻ ഇവിടെ വേറെ ആരും ഇല്ല ഞങൾ മ
ആ് ആ ആ അ സ്വന്തം വീടാകൂവ ല്ലേ
ആ് ഇല്ല ഇല്ല ഞങ്ങള് റെന്റിന
ആണോ അ ശരി മം
അവിടെങ്ങനെയാ ഹസ്ബന്റ് നാട്ടിലാണോല്ലേ പുറ
ആ ആ ഇവിടെണ്ട് ഇവിടെണ്ട്.
ഇവിടെല്ലേ. കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയ ഹ് അസുഖങ്ങള് എന്തേ ലും ഉ
ഇല്ല്യ ഇല്ല്യ ഇല്ല്യ ഇതുവരെ എത്തിട്ടില്ല്യ. സ്കൂളു ന്നൊക്കെ എപ്പ വേണെങ്കിലും എത്തും ഇതുവരെ എത്തിട്ടില്ല.
അതേലേ ഇവിടെ ഇയാളുടെ കൂടെ പഠിച്ച ഇയാളുടെ കൂടെ അംഗനവാടിയിൽ ഉണ്ടായിരുന്ന ഹെൽപ്പറിന്റെ കോച്ചിനെ ക്കെ ഡെങ്കുവായിട്ടുണ്ട് അതുകൊണ്ട് എന്താന്നു ള്ളത് ആകെ ഇപ്പൊ കൺഫ്യുഷനാ എപ്പോഴും വിടുന്നൊന്നുംല്ല. ഒരാളേ ഉള്ളൂ അവിടെ ടീച്ചർ മാത്രമേ ഉള്ളൂ എല്ലാവരും ഹെൽപ്പർ ഇല്ലാത്തത് കൊണ്ട് ഇത്രേം പിള്ളേരെ ഒരുമിച്ച് നോ ക്കാൻ പാടല്ലേ അപ്പ എന്നും വിടലില്ല ആ എന്നും എന്നും അങ്ങനെ നോക്കാൻ പറ്റില്ല അപ്പൊ എടക്ക് വിടും എടക്ക് വിടില്ല. പിന്നെ പോരാതെ എല്ലാവർക്കും ഉണ്ട് എനിക്കുംണ്ട് പിള്ളേർക്കുംണ്ട്. ഇങ്ങനെ മാറി മാറി ജലദോഷം പനിയല്ല പക്ഷെ
ആ അത് സൗണ്ട് ഒരു അടഞ്ഞ പോലെ തോന്നുന്നുണ്ട്.
ആഹ് ഉണ്ട് ഇതുങ്ങൾക്ക്‌ ഉണ്ടെങ്കി പിന്നെ എനിക്കും കിട്ടും അത്.
ആ അത് പിന്നെ മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് എപ്പഴും അവരെ കൂടാകുമ്പോ
അതെ.
ക്കാനും എളുപ്പണ്ടല്ലോ.
അതെ
ഉം എന്താപ്പം കൈക്കല് കഴിഞ്ഞ് പാത്ര കഴ്കാ
ആ അത് കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരിക്ക. അല്ലെങ്കി എല്ലാം കൂടെ നടക്കൂല്ല. ഇല്ല ഇതില് സ്പീക്കറിൽ ഇടാൻ പറ്റത്തില്ലല്ലോ.
ആഹ് ആ അത് ശരിയന്നാ ആ
അങ്ങനെയാണ്ച്ചെങ്കി കൊറച്ചുകൂടെ സൗകര്യയായിരുന്നു.
ഹ്ഹ് പിന്നെ ഏ സ്വന്തം വീട് അടുത്തന്നെയാണോ.
ഏതാ
സ്വന്തം വീട് അടുത്ത്ന്നെയണോന്ന് യിക്കാ
സ്വന്തം വീട് അടുത്തല്ല ഒരു ഇവിടന്ന് ഇച്ചിരി പോണം.
ആഹ്
ഹസ്ബന്റ് ഇവിടെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നതാ.
ആഹ് ശരി
അപ്പൊ അവിടുന്ന് ഒത്തിരി ദൂരംള്ളതോണ്ട് നമുക്ക് ഇവിടെ തന്നെ നിക്കാതെ വേറെ വഴിയില്ല.
ആ ദിവസം പോയി വരവ് ബുദ്ധിമു
ആ അതെ അല്ലെങ്കിൽ പിന്നെ ആഴ്ച്ചയാഴ്ച്ച ആഴ്ച്ച ആഴ്ച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരവ് അങ്ങനെ പോകും.
ആ അ മറ്റേ കിട്ടുന്ന മുയുവൻ ബസ്സിനു കൊടുക്കാനേ ഉണ്ടാവുള്ളൂ.
ആ അതെ ടു വീലറുണ്ട് ടു വീലറിനാണ് പോവുന്നത്. അപ്പൊ എന്തേലും ആവശ്യം നി ങ്ൾക്കും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എന്തേങ്കലും ആവശ്യണ്ടെങ്കി ഓടി ഓടി എപ്പഴും വരണ്ടേ അങ്ങ് അതുകൊണ്ട് ഇവിടെത്തന്നെ അങ്ങ് നിർത്തി
അ ആ
ഇനി ഇവിടെ തന്നെ എങ്ങനെങ്കിലും വീടും സ്ഥലം എടുക്കണന്ന് വിചാരി ച്ചിരിക്കുന്ന്.
ആഹ സ്ഥിരായിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കുറഞ്ഞ റേറ്റിലൊക്കെ വീടും പറമ്പും കിട്ടുകണെന്നുണ്ടെങ്കിൽ അതാ നല്ലത് എന്നാ പിന്നെ ഈ വാടക എന്നുള്ളത് ടെൻഷൻ മാറി കിട്ടുവല്ലോ.
ഉ അതെ അതെ ഇവിടെ തീരെ കുറവാണ് ഏഴ്
ആഹ്
പിന്നെ അതില് താഴെയൊക്കെ കിട്ടുന്നൊക്കെ പാടാ അതില് കുറൊക്കെ കിട്ടാൻ പാടാ
ഉ ഏഴ് രൂപ തന്നെ തന്നെ മാസ അങ്ങനെയാണ് മറിയാന്ന് പറയുമ്പോ എത്ര ബുദ്ധിമുട്ടാ?
ആ അതെ അതുകൊണ്ട് സ്വന്തമായി മട്ട് ഇതുവരെ ഇല്ല അവിടെയും ഹസ്ബന്റിന്റെ വീട്ടിലാണെങ്കിലും അവരും റെൻറ്റിനാണ് അപ്പൊ അതും ഇനി തീരുമാനം ആക്കണം പയ്യെ പയ്യെ
ആ അത് ശരി അപ്പൊ പിന്നെ എങ്ങനെ നോ ആണെങ്കിലും റെന്റിന് വേണം
അതെ
ഉം
അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ തന്നെ ഇവിടെ തന്നെ ഞങ്ങള് താമസമാക്കാൻ തന്നെയാ അങ്ങോട്ട് വേറെ നാട്ടിലോട്ടൊന്നും പോകുന്നില്ല.
ആഹ അപ്പൊ പിന്നെ ഈ ജോലിയൊ ഒക്കെ വിടേണ്ടി വരും അല്ലേ?
അല്ല ഇവിടെ തന്നെ നിക്കാന ഇപ്പൊ ജോലി ചെയ്യുന്നടുത്ത് തന്നെ നിക്കാനാ
ആഹ അതല്ലേ പിന്നെ നമ്മള് ആ നാട്ടു പോയിക്കാണ്ട് ഇതാക്കണെന്നുണ്ടെ പിന്നെ ഈ ജോലി
ആ അതെ അതെ ഉ അതുകൊണ്ട് ഇവിടെ തന്നെ നിക്കാൻ വിചാരിച്ചേ
ഇത് പെർമനന്റ് ആയിട്ടുള്ള ജോലിയാണോ?
ആഹ പെർമനന്റ് ആയിട്ടുള്ള ജോലിയാ.
ആ ഏ ഗവൺമെൻറ് സർവീസാണോ
ഏയ് അല്ല അല്ല ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് ആണ്.
ആഹ് ആഹ് ആഹ്
എന്നാലും അത്യാവശ്യം പരിചയമുള്ളവരായുകൊണ്ട് നമുക്ക് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാ
ആഹ്
കുഴപ്പമില്ല വേറെ പ്രശ്നമൊന്നുമില്ല.
ഉം അടുത്ത് അയൽവാസികളൊക്ക ഉണ്ടോ?
ആ നമുക്ക് ഉ മുന്നേ പരിചയമുള്ളവരൊന്നും അല്ല എങ്കി പോലും ആ അയൽവാസികളൊക്കെ ഉണ്ട് അടുത്ത് അടുത്ത് ഉണ്ട്.
ഏ ഇല്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലൊക്കെ
ആഹ അതിനൊക്കെ നമുക്ക് ആവശ്യം ആൾക്കാരുണ്ട്. പിന്നെ എന്തേലും ആണെങ്കിൽ തന്നെ അപ്പറം ഇപ്പറം പോണ രൊക്കെണ്ട് അപ്പറത്തന്നെ.
ആഹ് ആഹ്ആഹ് അങ്ങനെ പിന്നെ കൊഴപ്പില്ല മറ്റേ എന്താെന്നാ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നിക്കുമ്പോൾ പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ അവരിവിടെ ഇല്ലാത്ത നേരത്തെൊ.. ക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണല്ലോ അത് ചോദിച്ചത്.
ആഹ്
ഉം. ഉ
ഒത്തിരി നേരം താമസിക്കുന്നോണ്ടുള്ള ബുദ്ധിമുട്ടള്ളു. ഒത്തിരി താമസിക്കും വരുമ്പോഴത്തേക്കും.
ആഹ ആഹ് എത്താനേ വൈകൂല്ലേ?
ആഹ വർക്ക് അതുപോലെ ആയോണ്ടേ.
വെള്ളണ്ടോ, വെള്ളൊക്കെണ്ടോന്ന്?
ആഹ് വെള്ളൊക്കെ ഇവിടെയുണ്ട്. ഹ്മ്മ് കെണറ് വെള്ളവാ വെള്ളത്തിനൊന്നും കൊഴപ്പൊന്നുമില്ല. വെള്ളൊക്കെ കറക് ഇവിടെയുണ്ട് വേറെ താഴെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട്
ആഹ്.
പൊക്കത്തോട്ട് കേറി, താഴത്തോട്ടൊക്കെ വെള്ളം കിട്ടും. പൊക്കത്തോട്ട് കറിയൊക്കെഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം കൊറവാ, പൊക്കൊ ആയോണ്ട്
ആഹ് മലയട ആണോ
ഇല്ലില്ലല്ല ഇല്ല ഇവിടുന്ന് ഏഹ് കേറ്റവും എറക്കവും ഉണ്ടല്ലോ, അങ്ങനെ ആഹ്, പാടത്തിന്റെ സൈടായോണ്ട് ഇവടങ്ങളിലൊക്കെ കൊഴപ്പമില്ല കൊഴപ്പമില്ല, അല്ലാത്തൊട്ത്തൊക്കെ ഇസ്റ്റ് വെള്ളംകിട്ടാൻ പാടാ
ഹ്മ്മ്, പാതസൈഡായതോണ്ട് പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്ണ്ടാവില്ല. പക്ഷെ ഈ വേനൽ അവസാനത്തിനൊക്കെ ഈ പാതേരിയയിലും വെള്ളം കൊറവാവൊല്ലോ
ആഹ് പക്ഷെ ഇവിടെ കൊഴപ്പോയില്ല ഇവിടെ ഏഹ് എന്നും വെള്ളൊണ്ട്, നല്ല വേനൽ സമയത്താണെങ്കിലും ഇവിടെ വെള്ളൊണ്ട്.
ആഹ് ആഹ്, ഞങ്ങൾക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, അതൊരു ഭാഗ്യാണ്.
അതെ, ഇങ്ങനെ മാറുമ്പഴാണെങ്കില് വെള്ളത്തിന്റെ കാര്യമാത്രം ശ്ര ശ്രദ്ധിച്ച് മാറിയാ മതിയല്ലോ
ആഹ്
നോക്കുമ്പഴാണെങ്കിലേ വെള്ളം നമ്മള് വെല്ലാതെ ശ്രദ്ധിക്കണം. അല്ലെ വെള്ളം ഇല്ലാത്തോട്ത്ത്ട്ട് പോയി താമസിച്ചിട്ട് കാര്യമില്ലല്ലോ
അവു വേറെ എന്തില്ലെങ്കിലും നമ്മക്കഡ്ജസ്റ്റെയ്യാ പക്ഷെ വെള്ളല്ലെങ്കില് നമ്മള് ആകെ മുട്ടി പോവും.
അതെ അതെ.
ആഹ്
ന്നാ കട്ടാകിക്ക്യോ
എന്ത്?